ഹലോ എന്തൊക്കെ വിശേഷം
നല്ല വിശേഷം എന്താ പര്പാടി
ഉം കെട്ക്കാനിക്കാണ്
ആഹാ കെടക്കാൻ നിക്കണോ
കെട്കാ നിക്കാണ് മീൻസ് ചോറൊക്കെ കഴിച്ച് ഇപ്പങ്ങനെ ഇരുന്ന് ഇഞ്ഞിപ്പോ കെട്ക്കാൻ പോണ ടൈംമായി ന്ന്ള്ള അർഥത്തിൽ പറഞ്ഞ
ആഹ് ഭാര്യിം കുട്ട്യാളൊക്കെ കെടന്നോ
ഏ ഞാൻ കല്യാണം കഴിച്ചില്ല പഠിച്ചോണ്ടിരിക്ക ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞ് ഇഞ്ഞി എന്തേ ഏ പി ജി ചെയ്യണം ന്നുള്ള പ്ലാൻല് താങ്കൾ എന്താ പഠിക്കാണോ
ആഹ് ഞാനും പഠിക്കാണ് അപ്പൊ കല്യാണം ഇപ്പട്ത്ത് കഴിക്കണേന പറ്റിട്ട് ആലോജനകളൊന്നുല്ല
യ അങ്ങനെ ആലോയ്ച്ചിട്ടൊന്നുല്ല പിന്നെ പി ജി ഏ ചെയ്യണം അല്ലെങ്കിൽ എം ബി എ ചെയ്യണം എന്നൊക്കെയാണ് പ്ലാന് എം ബി ഒക്കെ ചെയ്യുന്നതിനെ പറ്റി താങ്കളെ അഭിപ്രായം എന്താ
നല്ല അഭിപ്രായാ പക്ഷെ നമ്മള് ഏത് എടുക്കുന്നു എന്നുള്ളതിലല്ല നമുക്കത് അത് ചെലപ്പോ ഈ സമൂഹത്തിലൊരു കാഴ്ചപ്പാടുണ്ടാവും നമുക്ക് അഥവാ ഇന്ന വിഷയങ്ങൾ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പൊ ഉദാഹരണത്തിന് എസ് സെ ൽ സി കയിഞ്ഞ കുട്ടികൾടെ ഫുള്ളെപ്ലസ് കിട്ടിയ അവരു പറയും സയൻസ് എടുത്തോന്ന് പക്ഷെ ഈ സയൻസ് എടുത്തില്ലാരും സയൻസ് എടുത്തിട്ട് അവസാനം ഈ കുട്ടികൾക്ക്‌ ചെലപ്പോ സയൻസ് എട്ക്കാൻ താല്പര്യണ്ടാവൂല പക്ഷെ പ്പോ ചുറ്റുപാടിന്റെ സമ്മർദ്ദം മൂലം സാഹചര്യങ്ങൾ ടെ സമ്മർദ്ദം മൂലം കുട്ടികെ എടുത്തിട്ട്ണ്ടാവും പ്പ അതേപോലെയാണ് ഈ വിഷയവും കാണത് നമ്മള് ഡിഗ്രിക്ക് നമ്മക്ക് ഏത് വിഷയങ്ങള് പ്പളാണോ ഡിഗ്രി ആണെങ്കിലും പി ജി ആണെങ്കിലും അല്ല നമുക്ക് ഒരു താല്പര്യം നമ്മുടെ മേഖല ആ വിഷയങ്ങളിൽ പോകാനുള്ള താല്പര്യം ണ്ടെന്നുണ്ടെങ്കില് അതെടുക്കേണ്ടതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ അപ്പൊ പിന്നെ അതിനെ ആരും എതിർത്ത് സംസാരിച്ചാലും അത് സ്വീകരി എടുക്കാനും പാടില്ല പിന്നെ നമ്മൾ വേറെ വിഷയെടുക്കാനും പാടില്ല ആളുകള് പലതും പറിം ചിലപ്പോ ഇഞ്ഞി ഡിഗ്രിക്ക് ആളുകൾക്ക് പലതും ചിലപ്പോ ചെറുതായി തോന്നണെ ചില ഡിഗ്രികൾ ണ്ടാവും ഡിഗ്രി ആണെങ്കിലും പി ജി ആണങ്കിലും പക്ഷെ അത് നമ്മൾ നമുക്ക് അതിലാണ് പാഷനല്ലെങ്കിൽ അത് നമ്മൾ എടുക്കണം ഈ അഭിപ്രായമാണ് എനിക്കുള്ളത്
ഈ അപ്പൊ അങ്ങനേണ് താങ്കളെ പ്ലാൻ എന്താ ഇതില് ഡിഗ്രി ഡിഗ്രിയൊക്കെ കഴിഞ്ഞേ താങ്കെ
ആ ഡിഗ്രി കഴിഞ്ഞതാണ് ഞാന് നമ്മുടെ ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ ഗവൺമെന്റ് ഏതെങ്കിലും സർ ക്കാർ ജോലികള് കയറാൻ വേണ്ടിട്ടുള്ളരു പരിശ്രമങ്ങൾ ആൾക്കാണ് അതിന്റെ ട്രെനിങ്ങ ഒക്ക ആയിട്ട് ഞാനങ്ങനെ നടക്കണ അപ്പൊ അതും പഠിച്ചുണ്ടിരിക്ക ന്നെയാണ് കൂടെ കല്യാണം കഴിക്കണം ന്നുണ്ട്
ഉം ഉം ഉം പിന്നേ വി ഹേ കല്യാണം കഴിക്കുമ്പോ നമ്മുക്ക് സ്ത്രീകളെ കുറിച്ച് അറിയണല്ലോ ഇപ്പം ഈ ഇതിനെക്ക കുറിച്ചൊക്കെ പീരീഡ്സിനെ കുറിച്ച് അങ്ങനത്തെ കാര്യങ്ങളെക്ക കുറിച്ചൊക്കെ ഇങ്ങക്കെ അറിയോ
ആ അതൊക്കെ അതൊക്കെ പറഞ്ഞ നമ്മുടെ വിദ്യാഭ്യാസ രീതിയൽണ്ടല്ലോ പക്ഷെ എന്താ വച്ചാല് നമ്മുടെ വിദ്യാഭ്യാസ രീതി പരമ്പരാഗത രീതിയിൽ നിന്ന് ഒരുപാട് മാറാനുണ്ട് കാരണം പുതിയ തലമുറക്ക് പഴയ തലമുറ താങ്കൾ പറഞ്ഞ ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞ ഒരു മടി അല്ലെങ്കിൽ ഒരു പറയാൻ പുറത്ത് പറയാനെങ്കിൽ മടിയായിറ്റൊക്കെ കണ്ട ഒരു സമ്പ്രദായ അതിന്നൊക്കെ മാറിയിട്ട് പുറത്ത് പറഞ്ഞാല് ഇത് പുറത്ത് ഇത് എല്ലാവരും അറിയേണ്ട സംഭവങ്ങളാണ് ആണായാലും പെണ്ണായാലും എല്ലാരും അറിയേണ്ട സംഭവം
ഏത് ഇത് ഇപ്പൊ ഈ പണ്ടുള്ള ആൾക്കാര് ഇതിങ്ങനെ ഇങ്ങനെ ആക്കി വെച്ചൊരു സിസ്റ്റം ഇതിപ്പോ എന്തിന് മറച്ച് വെക് ണ്ട ആവശ്യം എന്താ ഒരു മനുഷ്യന് മൂത്രയ്ക്കുംന്ന് അറിയാ അ പോൽ തന്നെ ന്ത് ഏ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുംന്നറിയ മൂത്ര ഒയ്ക്കാൻ കക്കൂസിൽ പോകുന്നറിയാം അതേപോലെ ഒരു സ്ത്രീക്ക് മാസ്ത്തില് വരുന്ന ഒരു സംഭവമാണ്
ഇതെന്തിനെത്ര സീക്രറ്റ് ആക്കണ ഇതെന്തിനത്ര പറയാൻ മടിക്കണ ന്നള്ളാണ് ഞാൻ ആലോചിക്കണത്
അതന്നെ പരമ്പരാഗതമായി അങ്ങനെയാണ് മനുഷ്യന്മാര് നമ്മള് ശീലിച്ചു പോകുന്നത് അപ്പോ അതിന്റെ ഒരു എഫക്റ്റ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ താങ്കൾ ചോദിചിലെ ഇതിനെ പറ്റിയിട്ടൊക്കെ അറിയോ തിനെ പറ്റിയിട്ടൊക്കെ അറിയും ഞാന് ഏ അതിനെ പറ്റി വിദ്യാഭ്യാസം അത്യാവശ്യം ഇതിനെ പറ്റിയിട്ടൊക്കെ വിദ്യാഭ്യാസമുള്ള ഒരാൾ ന്നെയാണ് പിന്നെ ഇത് പറഞ്ഞാല് പ്പോ ഇതറിയാത്തവരായിട്ട് ആരുണ്ടാകൻ സാധ്യതയില്ല എന്നുള്ളതാണ് എന്റെ ഒരു കൺസ്പറ്റ് അഥവാ ആ ചെറിയൊരു കുട്ടിയെ ഒരു ഒരു അടോളസൻസിന്റെ പ്രായത്തെ എത്തുന്ന സാധാ ഒരു ആണ് കുട്ടില്ല ആൺകട്ടിക്ക് തന്നെ എന്തൊക്കെ ഉണ്ടാവും ഇങ്ങനൊക്കെ സ്ത്രീകളിൽ ഉണ്ടാവും ഒരു പെൺകുട്ടികളുടെ ഇതൊക്കെ ഉണ്ടാവു ള്ളത് മനസ്സിലാക്കേണ്ടേ ഒരു മനസ്സിലാക്കുന്ന ഒരു ജനറേഷനിലേക്ക് നമ്മൾ എത്തിക്കണ എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്
ഉം ഉം
പിന്നെ ഇങ്ങനെ കല്യാണം കഴിക്കുമ്പോ അത് അത് മാത്രല്ല നമ്മളെ അവരുടെ ഈ പൊതുവെ അവരുടെ അഭിരുചികളും അവരുടെ സ്വഭാവങ്ങള് പിന്നെ ചിലപ്പോ നമ്മുടെ ഈ ആ ആണുങ്ങള പോലെല്ല അവര് അവര് ചിലപ്പോ പെട്ടെന്ന് ദേഷപ്പെടും പെട്ടെന്ന് തണുക്കുകയും ചെയ്യും പക്ഷെ ആ ചില വ്യക്തികളാണെന്നുണ്ടെങ്കില് അഥവാ അവ നമ്മൾ ആണുങ്ങളെ സംബന്ധിച്ചടത്തോളം അല്ല ശ തീ കരുത്ത് പെട്ടെന്ന് ദേഷ്യം ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെയാണ് ആളുകൾക്കെ ഉണ്ടാവുക ഈ ആണുങ്ങളെക്കായ പണ്ണുങ്ങൾക്ക് കൂടുതൽ ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു കൂടുതൽ അഡ്വാൻറേജ് ആയിട്ട് തോന്നണ എന്താ വെച്ചാൽ അവർക്ക് ഈ ഈ വികാരം ഇമോഷൻസ് നമ്മള് പറയല്ലോ അഥവാ സ്നേഹം നൈർമ്മല്യം ലോലത അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും
എനിക്ക് മനസ്സിലായ കാര്യമാണ് ആണുങ്ങൾക്ക് ഈ മെന്റലി നല്ല മെൻ്റലി പവർ കുറവായിരിക്കും സ്ത്രീക്ക് അത്ര പവർ കിട്ടൂല്ല അതായത് ആ ആണുങ്ങൾക്കൊരു ദുഃഖം ഉണ്ടായാല് സ്ത്രീകൾക്ക് കിട്ടണ അത്ര പവറ അതായത് ഏ ഇപ്പം അതിന്റെ പുറമെ തന്നെ പിന്നെ മെച്യൂരിറ്റീൻ്റെ കാര്യം പറയണെന്നുണ്ടെങ്കിൽ അതായത് ഒരു സ്ത്രീ പതിനെട്ടാം വയസിൽ കല്യാണം കഴിക്കണ്ട് പക്ഷെ ആ സമയത്തിനാണ് ആ പതിനെ നെട്ടാം വയസില് കുടുംബത്തെ കുറിച്ച് ആലോചിക്ക പോലും ചെയ്യാത്തരു പ്രായകരം ആ സമയത്ത് ആ പത്തൊമ്പത് വയസ്സ ആവ്മ്പോത്ത്ന് ആ പെണ്ണ് എന്ത് കുടുംബം തൊടങ്ങി ഒരു കുട്ടിയെ വളർത്ത്ണ ഒരു അമ്മയിലേക്ക് എത്തി ഏ ഇപ്പൊ ചെറു പ്രായത്തിലാണെങ്കിലും നോക്കിയാ മതി ആൺനെ ക്കാൾ പെട്ടെന്ന് പെട്ടെന്ന് മെചൂര്റ്റി ആ മെചൂര്റ്റി ആവും അതായത് പെട്ടെന്ന് സ്ത്രീക്ക് പീരീഡ്സിൻ്റെ സമയം തോട്ങ്ങും ആണിന് അപ്പഴും അഴിനെ കുർച്ചൊന്നും അറിയ പോലും ഉണ്ടാവില്ല ആ സമയത്ത്
അതെ
ഏ അപ്പം മെന്റലി അങ്ങൻത്ത കാര്യങ്ങൾലൊക്കെ ആണുങ്ങ ളകാട്ടിം കൊർച്ച് പെണ്ണാണ് മുന്നില് പഷെ കരുത്ത് എ പിന്നെ ശക്തി പിന്നെ ദേഷ്യം അങ്ങൻത്ത കാര്യങ്ങളിലൊക്കെ കൊർച്ചൂടി മുൻപന്തിയിലാണ്
ആഹ് അത് ഞമ്മള് ഇപ്പ ഈ ചെർപ്പത്തിലെ ഈ ചെറിയ പെൺകുട്ടികൾക്ക് ഈ പാവക്കുട്ടി കൊടുത്ത് പരി പരിശീലിപ്പിക്കാറുണ്ടല്ലോ പരിശീലിപ്പിക്കല്ല കളി കളിക്കാം കൊടുക്കുമ്പോ ആൺകുട്ടികൾക്കും കൊടുപ്പാ ഈ ലോറി ജെ സി ബി പോലെള്ള വണ്ടികളാണ് കളിപ്പാട്ടായി വാങ്ങി കൊടുക്കാറുള്ളത് പിന്നെ പെൺകുട്ടികൾക്കാണ്ന്ന്ണ്ട പെൺകട്ടികൾക്ക് പാവകുട്ടിയളീം വാങ്ങി കൊടുക്ക്‌ണ് ണ്ട് അപ്പ അതിന്ന് ഈ കുട്ടിക്ക് കുട്ടികൾക്കിടയില ന്നെ ഒരു ബോധം വരാണ് ചെറിയ കുട്ടിക്ക് ഇൻക് വൽതായാല് ഇതേപോലെ കു
അതെ അതെ അത് നമ്മള് ചെയ്യണരു ഒരു നമ്മള് കൾച്ചർല് കൊണ്ടുവന്നൊരു എന്താ പറയാ ഒരു സമ്പ്രദായം പെണ്ണിന് ഇങ്ങനെ റ്റു പെണ്ണ് കളിക്കണ്ടിയെ പാവകളോടാണ് ഒര് പെണ്ണ് സ്കൂട്ടറ് ഏ അല്ലെങ്കി മറ്റേ കാറൊക്കെ വാ വാങ്ങിച്ചലെന്താണ് ഓ ഏയ്‌ വാണ്ട അൻക്ക്‌ ത് മതി അൻക് മറ്റേ ഈ കിച്ചൺ സെറ്റോ അല്ലെങ്കി ഡോക്ടർ സെറ്റോ അല്ലെങ്കി വല്ല പാവകളെ അങ്ങട്ട് വേട്ച്ചൊട്ക്കും ആണ്ങ്ങക്ക് പിന്നെ ഏതൊരു ചെറ്യേ കുട്ടിക്കാണെങ്കിലും ഒരു ഇത് കാണുമ്പോ ആഗ്രഹണ്ടാവും വാണന്ന്ള്ളെ പഷെ ഞമ്മളെ മാതാപിതാ ക്കള് അയ്ന്ന് മാറ്റിട്ത്ത്ട്ട് ഓലെ എന്ത് അങ്ങനാക്കി മാറ്റും എഹ് പെണ്ണ്ന്ന് പർഞ്ഞാല് അത് കിച്ചൺക്ക്ള്ളതാണ് ഓള് കിച്ചൺല് പ്രവർത്തിക്കണ്ടാളാണ് ഓളാണ് ആണ്ങ്ങൾക്ക് ചായണ്ടാക്കി കൊട്ക്കണ്ടെ ന്ന്ള്ളൊരു തെറ്റിദ്ധാര്ണ നാട്ടില് ഇണ്ടായിക്കൊണ്ടിരിക്ക അതില് ഞമ്മളെ ഏ എന്ത് മുൻകയിഞ്ഞാൾക്കാര് വളരേ അധികം പിന്നോട്ട് പിന്നെ പ്പൊ കാലം കാലം മാറി മാറി വര്ണേനൻസ സര്ച്ച് ആള്കളൊക്കെത് മാറിച്ചിന്തിക്കാൻ തൊട്ങ്ങീക്ക്ണ്
ആ അതന്നെ ശര്യന്നെ ഈ പുതുതലമുറ ഏ എപ്പോഴും പ്പൊ ഈ പഴയാള്കളിതിന് പല പല പ്രാവശ്യം കുറ്റം പറയാറ്ണ്ട് ഇപ്പൊ നമ്മളെ ഈ ക്യാമ്പസിന്റെ രീതികളൊക്കെ നോക്കിയാല് പണ്ട് ആണ് ആണ്ങ്ങളെ വേറെ ഇ ര്ത്തും പെണ്ണ്ങ്ങളെ വേറെര്ത്തും അങ്ങനൊക്കൊരു സിസ്റ്റമായിര്ന്നു നമ്മടൊക്കെ ചെറുപ്പകാലത്ത്ണ്ടായിര്ന്ന് പഷെ ഇപ്പൊ ഈ ക്യാമ്പസുകളിലൊക്കെ നമ്മള് നോക്കിയാ മനസ്സിലാവും പെണ്ണ് ഒരുമിച്ചിരിക്കുന്നത് പ്രശ്നല്ല പണ്ട് എന്തായിരുന്ന് വെച്ചാല് നമ്മള് എന്തെങ്കിലും ഏ ക്ലാസ്സിന്റുള്ളില് വല്ല കുര്ത്തക്കേടെക്കെന്തെങ്കിലും കാണിച്ചാല് നമ്മളെ കൊണ്ടോയ്രു പണിഷ്മെന്റായിട്ട് നമ്മളെ കൊണ്ടോയിര്ത്ത വരേ പെങ്കുട്ടികൾടെ ട്ത്തായിരിക്കും ആ ആൺകുട്ട്യാളാണ്ന്നുണ്ടങ്കിലും പെൺകുട്ടികള് നേരെ തിരിച്ചും അതെന്താ വെച്ചാല് അതെന്തോരു വല്ല്യരു ശിക്ഷ ലഭിക്കുന്നത് പോലെ കണ്ടിര്ന്നൊരു കാലത്ത് ഇപ്പോ അതൊരു വിഷയമല്ല അപ്പോ കാലൻ മാറ്‌ണനന്സരിച്ച് അയ്നൻസര്ച്ച്ട്ട് നാടോടുമ്പൊ നടുവേ ഓടണംന്ന് പർഞ്ഞ പോലെ നാട്ടാര് മൊ ത്തം ഓട്ണ് ണ്ട് പിന്നെ ഇതിനെതിരേ ഈ ആരെങ്കിലും പറഞ്ഞാല് അവന് പഴെ ആറാള്കൾ പഴയ ചിന്താഗതിയാണ് സദാചാരമാണ്ന്നൊക്കെ പറഞ്ഞ്കാണ്ട അ ഈ അതിനെതിരെ ഈ നി വിമർശനാത്മകമായിട്ട് രംഗത്ത് വര്നേന് പുതുതലമുറ മുഴുവ ണ്ടാലോണ്ടെന്നെ ഈ ആളുകളിതിനെതിരെ വല്ലാതെ വിമർശിക്കാറൂല്ല അപ്പൊ ഈ നമ്മുടെ ഈ ഈ ആധുനിക കാലഘട്ടങ്ങളില് ഈ അതുപോലെ ഈ സമ ട്ടം ങ്ങൻത്തെ വിഷയങ്ങളൊക്കേണ്ന്ന്ണ്ടെങ്കില് കൊഴപ്പല്ല പിന്നെ അതവാന്താച്ചാല് ആദ്യം മ്മെ മ്മള്നേര്ത്തെ പർഞ്ഞല്ലോ ആ ഈ മെ മെൻസസിന്റെ കാര്യം തന്നെ അപ്പൊ ത് പൊറത്ത് പറയാനാപലോര്ക്കും മടിണ്ടായിര്ന്ന കാൽത്ത് ഇപ്പത് പൊർത്ത് പറയാൻ മടില്ല അങ്ങനെ ഈ പല കാര്യങ്ങളും പണ്ട് മാ അച്ച് വെച്ചിര്ന്ന കാലങ്ങളിൽപ്പൊ കുപ്പി തൊർന്ന് കുപ്പി തൊർന്ന് പൊർത്ത് വന്ന ഭൂതത്തെ പോലേന്ന് പറഞ്ഞ പോലെ അത് അ് പൊറത്ത് വന്ന് പ്രത്യക്ഷപ്പെട്ട് ആളുകൾക്കിടയില് വ്യാപകമായതോട കൂടെ പല കാര്യങ്ങളും അതിന്റെ പൊറത്ത് പറയാന്ള്ളാ മടി മാറി അപ്പൊ അതോണ്ട് തന്നി ഈ ഏ പരസ്പരം അ്ള്ള എടകലർക്ക് എടകലർന്നിര്ക്കണതരു പ്രശ്നല്ലാതായി കയ്യ് കൊടുക്കുന്നതാണെങ്കിലും ഏ അത്പോലെ ഈ ക്യാമ്പസുകളില്ള്ള ഓരോ പരിപാടികള് ഏ പരസ്പരം അങ്ങട്ടും ഇങ്ങട്ടും ഏ എല്ലാരും പങ്കെട്ക്ക്ന്ന ആണും പെണ്ണും ഒരുപോലെ പങ്കെട്ക്ക്ന്ന പരിപാടികൾ വരെ ഉണ്ടാവുണ്ടോ കാണുമ്പൊ എന്തെങ്കിലും മാറ്റങ്ങള്ണ്ടായിട്ട്ണ്ട്ന്നാണ് മനസ്സിലാവ്ണത്
ആഹ് അതെ അതെ പിന്നെ ഈ മെൻസസിന്റെ ഉപേഗിക്ക്ണ പാഡ് അത്പോൽ തന്നെ മെൻഷ്യൽ കപ്പ് പിന്നെ അങ്ങനത്തെ സംഭവങ്ങളെക്കെ ബേയി അതൊക്കെ മറച്ച് കാണ്ട് കൊണ്ടോവാ എം അഹ് പീ അതൊന്നും ദ്ദേശ ല് ഞമ്മളെ വീട്ടിന്നന്നെ അങ്ങനെ ൺലോഅ് ആൺ ആണ്ങ്ങള് കാണാതെ ബേക്യ ഏഹ് ഇ ത് എന്താ ചോയ്ക്യു പ്പചെറിയ കുട്ട്യേള്തെന്താ ചോയിക്കുമ്പോ ആഹ് ത് കുഞ്ഞുന്റെ പാമ്പേഴ്സാണ് ആഹ് അത് അ് കളിച് പ്പ മെൻഷ്യൽ കപ്പാണ് ആഹ് അത് കളിക്ക്ണ സാനാണ് എ കുട്യേള് ട്ക്കാമ്പറ്റൂല്ലാർഞാണ്ട് മാറ്റി വെക്കും ആ സമയത്ത് എന്ത്‌ കുട്ടിക്കയ്നെ കുറിച്ച് ഒരറിവിത്തി ങ്ങനെ ഇങ്ങനെക്കെണ് പെണ്ണ്ങ്ങക്ക് ഇങ്ങനി ഇങ്ങനെക്കെണ്ടാവും അഅ്ബേഗിക്ക്ണ സാനാണ്ന്ന് പർഞ്ഞ് മനസ്സിലായികൊട്ത്താളി പിന്നെ ഓൽക്ക് അയ്നെ കുറിച്ച് ആഹ് ഇങ്ങനെ പഠിച്ചു പഠിച്ചു വേരും ഇതൊക്കെന് ഹ ആൾക്കാര് അറിയണ്ടോരു കാര്യല്ലേ ഏഹ് പഷേ അയിനെ കുറിച്ചൊന്നു വീട്ടിന്ന് അറിവ് കിട്ണ്ല്ലാന്ന്ള്ളതാണ് അങ്ങനെയാവുമ്പളെ ഈ ഉം മെന്തേ ആൺ കുട്ടേളക്കെ പെൺകുട്ടിളെ ബഹുമാനിക്കു അങ്ങനൊക്കെ ചെയ്യാ ഏഹ്
അതെ ആഹ് സമയത്ത്ലേ
അതെ എല്ലെങ്കിപ്പം അപ്പോ കൊർച്ച് മ് അപ്പോ കൊർച്ച് വൽതാമ്പോ കൊർച്ചന്തക്കെക്ക്മ്പോ ഇന്റെ പെങ്ങക്ക്താണ് അപ്പോ ഓളെ ബഹു ബഹുമാനിക്കണം ഏഹ് ഓൾക്ക് വാണ്ടഅ്ക്കെ കൊ കൊണ്ടന്നൊട്ക്കണം ഓളോട് തല്ല്ണ്ടാക്കര്ത് പിന്നെ ഓൾക് പെയ്നാമ്പോ പ്പോ സമാധാനിപ്പിക്കണം അങ്ങൻ ത്തൊരെ മെയ്ന്റിട്ടും അപ്പോ ഓനെ ന്താവും പൊറത്ത്ക്കെറങ്ങുമ്പോ പൊറത്ത്ള്ള സ്ത്രീകള് അങ്ങനേം ഓൻക്ക് മനസ്സിലാവും ഓന്റെ സ്‌കൂളിലൊക്കെ പഠിക്ക്ണ സമയത്ത് ത്തി പെങ്കുട്ടികൾ പിന്നെ ഓന് റിലേഷൻ അങ്ങനൊക്കെ ഉപയോഗിക്കും
അതെ അതെ അതൊക്കെ ഈ ഇപ്പോ ഈ വീടുകളിലാണെലും ഞമ്മള് അതാ പറഞ്ഞ ഈ മടി സമ്പ്രദായക്കെ പറഞ്ഞാല് അതിപ്പോ ഒരന്നെ വീട്ടി ട്ടിള്ള അച്ഛനമ്മമാരുടെ ഒരു രീതി വച്ചരിക്കല്ലോ മക്കള് പെരുമാറാ അപ്പോ ഓരോ പല വീടുകളും വ്യത്യസ്തമായിയിരിക്കും ഇങ്ങനെ പ്രശ്നം ഇല്ലാത്ത ഒരുപാട് വീട് ണ്ട്ന്ന്ള്ളത് നമക്ക് ഈ സോഷ്യൽ മിഡിയകളിലൂടെ ഒരുപാട് മനസ്സിലായിട്ടുണ്ട്.